ഹലോ
കേക്കാണ്ടോ
ആ കേൾക്ക
ആഹ് ആഹ് എന്താ വിശേഷം
സുഖാണ്
ത് പരി എന്താ പരിപാടി
പ്രത്യേകിച്ചൊന്നുല്ല വീട്ടില് വന്ന്ക്ക സുഖല്ലാത്തോണ്ട്
അതെന്താ പറ്റി
പനി ഒക്കെ
പനി അപ്പൊ മഴക്കാലൊക്കെ ആയ കാരണായിരിക്കുല്ലേ ഇപ്പൊ എല്ലാർത്തും വൈറൽ ഫ്യൂ വൈറൽ പനി ആണല്ലോ
ആഹ് ആഹ്
ഉം എന്താ മഴ എങ്ങാനും കൊൾ കൊണ്ടിരുന്നോ
ഇല്ല ഇല്ല്യ
പിന്നെ ആർക്കേലും അടുത്ത് പനി ണ്ടായിരുന്നോ
ആഹ് വീട്ടിലുണ്ടായിരുന്നു ഹസ്ബന്റിന്റെ വീട്ടില്
ഭക്ഷണം കഴിച്ചോ
ഇല്ല കഴിക്കണം ഫ്രൂട്ട്സ് ന്തേ ഫ്രൂട്ട്സ്
ഉച്ച
ഉച്ചക്ക് ചോറ് സാമ്പാറ് ആ പച്ച കായുപ്പേരി
പഠിക്ക്യാണോ
പഠിപ്പ് കഴിഞ്ഞ് ഏ മദ്രസയിൽ ടീ ച്ചറായിട്ട്
ദ്രസയില് ടീച്ചറായിട്ട് കേറും
ആ ആ
ആണോ ഞങ്ങളവിടെ ഏ ആണ് പോ ന്ന്ച്ച ഉസ്താദ്മാര് മാത്രേ ള്ളൂ ട്ടോ
ആ ആ അത്പ്പോ ആരൊക്കൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു മദ്രസ്
ആ ഞാൻ ആദ്യായിട്ട ഇത് കേക്ക്‌ണത് അപ്പൊ ഇങ്ങള് പള്ളിക്ക് ന്നെ പോകും മദ്രസ് സേല് അവിട്ന്നെന്നെ ക്ലാസ് ണ്ടാവ
മദ്രസല്
ആ അവിടെത്തന്നെ ക്ലാസ്സ് ണ്ടാവും
ആ
അത് ശെരി ഞ ഞങ്ങവിടെക്കെ ഉസ്താദ്ന്നെ ള്ളു എന്ന് മൂന്ന് ഉസ്താദ്മാര്
ആ ആ
ഉം പിന്നെ എന്താ പിന്നെ അപ്പൊ എ ഏ ഏത് ക്ലാസ് ന പഠിപ്പിക്കുന്നത്
ഒന്ന് മുതൽ ആറ് വരെ
ആ അപ്പ എങ്ങനെ വൈകുന്നേരം രാവിലെ അങ്ങനെയൊക്കെ ണ്ടോ ഞങ്ങളവിടെ മദ്രസേൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് രാവിലെ കൊറച്ച് കാ ച്ച്ണ് വൈന്നേരം കൊറച്ച് കാച്ചണ് അങ്ങനെക്കെ ഇണ്ടാവാറ്
ആ അത് രാവിലെ രാവിലെ
രാവിലെ മാത്രം
ആഹ് ഇപ്പോ പിന്നെ വൈകുന്നേരം ആയരിക് ആക്കിട്ടുണ്ട്
ആണോ അപ്പ എത്ര സമയം ഇണ്ടായിരിക്കും
രണ്ട് രണ്ട് കീറോ
മദരസേല് കുട്ടിളൊക്കെ ഇണ്ടോ ഇപ്പൊ കൊറേ പേരും വേം നിർ
കൊറവാ
ആഹ് ലാസ്റ്റ് ഈ പത്താം ക്ലാസ്സ് ന്റെ അവിടൊന്നാവുമ്പോ തീരെ കുട്ടികള് ഇണ്ടാവില്ല
ആഹ് ആഹ്
ഉം ഞങ്ങള മദ്രാസേല് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ന് അംഗീകാരം കിട്ടാത്ത കാരണം പത്ത് വരെള്ളു
ആഹ് പത്ത് വരെക്കെ ഇണ്ടല്ലേ
ആഹ് പത്ത് അവടെ പത്ത് വരെണ്ട് ഞാൻ പത്തു വരെ പഠിച്ചിണ്ടേർന്നു
ഉം ഇവടെ ഏഴാം ക്ലാസ സ്സ് വരെള്ളൂ
ആണോ
ഉം പിന്നെ എ ട്ടും ഒമ്പതും പത്തൊക്കെ ങ്ങനെ ഇസ്ലാമിക് കോളേജായതോണ്ട് അവടെ ഇണ്ടാകും
ആഹ് അങ്ങനെ
സെം കാര്യങ്ങളൊക്കെ മദ്രസ ഹ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കും
അപ്പൊതെ ഈ എ് ഈ മദരസേല് ടീച്ചർ ആവാൻ അപ്പൊ എന്ത് കോഴ്സാ പഠിക്ക
ഏയ് പ്രത്യേകിച്ച് കോഴ്സൊന്നുല്ല അയ് അറബിക് ഖുറാന് ആ ക്കെ നല്ലോണം അറിഞ്ഞിരിക്കണം
അത്രേ വേണ്ടുള്ളൂ അങ്ങനെ സർട്ടിഫിക്കറ്റ് അങ്ങനെ അയിന്റെ അങ്ങനൊന്നും ആവശ്യ
ആഹ് ഇങ്ങൾടായി സർട്ടിഫിക്കറ്റ് അമ്മുക്ക് ട്രെയിനി അയിനും ഇതിനൊക്കെ നമ്മുക്ക് പിന്നെ മ്മള് ചേർന്നിട്ട് പോകും
അപ്പൊ ഈ ട്രെയിനിങ് ഒക്കെ എ എവിടെ ഇരിക്കാ
അത് നമ്മുക്ക് അതിന്റെ സെൻട്രലിൽ ഉണ്ടാവും
ഞാനെ ഞങ്ങള അവി അവിടെ അടുത്തായിട്ട് ഒന്നും ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഇങ്ങനെ ഏഹ് മദ്രസേല് ടീച്ചറാവാ ടീച്ചർണ്ടാവണത് ഉം പിന്നെന്താ ഏഹ് ഇഷ്ടപ്പെട്ടിട്ട് ചീയ്യാണോ
ആഹ് ആഹ് ആഹ്
ആഗ്രഹായിരുന്നോ
ആഹ്
അങ്ങനെ പിന്നെന്താ ഞിന്നെന്താ രാത്രി കഴിക്കാന്
ഉം ങ്ങള് ചോറെന്നെ കയിക്ക
ഇള്ളെന്നെ കല്യാണം കഴഞ്ഞതാണോ ആ കുട്ട്യാൾണ്ടോ
ഇല്ലല്ല
ആ പിന്നെന്താ യാത്ര ചെയ്യാഷ്ടാണോ
ആ
എ യാ എവിട്ക്കൊക്കെ യാ
ഉം കോഴിക്കോട് പി പിന്നെ വെക്കേഷൻല് ഇതേപോലെതന്നെ കോഴിക്കോട് ആലപ്പുഴ പെയിൻ ങ്ങാ ഉം അടെ കക്കാടം പോയേലാളുണ്ട്
ആ ആആ ആ കക്കാടം പോയേക്ക് ആ എവടെ ഏറ്റും പോവാൻ ആഗ്രഹള്ള സ്ഥലം ഫ്യൂച്ചറിൽ എപ്പളെലും പോണന്ന് ആഗ്രഹള്ള
പ്പ തൊന്നുല്ല ന്നാ പോകാണ്ന്ന് എങ്ങടെച്ചാല്
കാണാനൊക്കെ എൻ എൻ ന്നെച്ചയ്ഞ്ഞാൽ നമുക്ക് ജീവിതത്തില് ആ സ്ഥലം ഒരു വട്ട എങ്കിലും കാണന്ന് ആഗ്രഹം
അത്ങ്ങനെ മ്മളെ മക്കാ മദീന
പിന്നെന്താ പിന്നെന്താ ആ കുട്ട്യാള് ആ കുട്ട്യാളില്ലല്ലോ പിന്നെ എന്താ ചോയിക്കാ
ഞാന് മ്മാ പ്പാ അനിയത്തി തേനിയ
ആ
ഇക്കിയാ
അതെ
ആ പ്പ തേടിയറാ ഒക്കിപ്പേഷണൽ തറാപ്പ്‌ ത്യം പറഞ്ഞാന്റെ കോയിസ് തേടിയാറാ
ആ അതിനങ്ങനെ കൊളിഫി കേശവന്താ പറയുന്നേ
ഇത് ഇങ്ങനെ ഞാന് തമിഴ്നാട് നിന്നിട്ടാ പഠിക്ക്ണന്നത് ഇപ്പം ഈ കോയ്സ് പിന്നെ ഈ പറഞ്ഞ പോലെ ഏ അബ്ടെ അയോട്ട ഡബ്ല്യ ഫോട്ടി പറഞ്ഞ രണ്ട് സാധനങ്ങള്ടെ അഫ്ലിയേഷൻ വേണം നാട്ടില് ഞാൻ ചേരണ സമയത്ത് രണ്ട് കോളജിലാണ് കോഴ്സ്ണ്ടായി ന്നതന്നെ ച്ച്ക്കഴിഞ്ഞാല് കുറച്ചും കൂടി വലിയ കോളേജുകളായി രണ്ട് കോളേ കോളേജ് ഉണ്ടായിരുന്നത് ആ ആ പ്ലസ് ടു കഴിഞ്ഞിട്ട് അപ്പോ ഒരെണ്ണത്തിലാണെങ്കി ഞാനീ പറഞ്ഞ അഫിലിയെഷൻ കിട്ടിയിട്ടില്ല രണ്ടാമത്തെലാണെന്നുണ്ടെങ്കിൽ ഇരുപത് സീറ്റെ ഉള്ളൂ ഇക്കെ എൺപ ത്തറ് എൺപത്തെട്ട ആ എൺപത്തറ് എൺപത്തെട്ട അങ്ങോട്ട ആയിരുന്നു എനക്ക് പെർസെന്റേജ് ഉണ്ടായി ആ അത്
ഉം ഉ
ഹഡ്രഡ് പെർസെന്റജ് ഒക്കെ കഴിഞ്ഞ് നയന്റി ഒക്കെഴിഞ്ഞിട്ടല്ലേ നമ്മളാടുതേക്കെത്ത അപ്പൊ എന്തായാലും സീറ്റ് കിട്ടില്ലല്ലോ വിചാരിച്ചിട്ട് പിന്നെ വേഗം ഇവിടെ മാനേജ്മെന്റിൽ ചേർ മ
അയി ശരി
ആഹ് അങ്ങനെ ആ അല്ലല്ല ഞാൻ കല്യാണം കഴിഞ്ഞ്ട്ടൊന്നുല്ല ഞാൻ പഠിക്കുകാണ്
ആഹ ആ
ഹഹ് ആ പിന്നെ എന്താ അയ്യോ ബെ അപ്പൊ ഞാൻ തമിഴ്നാട് നിന്നിട്ടാ പഠിക്കണത് വീട്ടിലല്ല
ആഹ ഇപ്പ തമഴനാടാണോ
ആഹ
ഹോസ്റ്റലാരിക്കും അല്ലേ
ഇല്ല ഹോസ്റ്റലാരുന്നു ആറു മാസം ആറ് മാസത്തോളം ഹോസ്റ്റലായിരുന്നു പിന്നെ ഫുഡും പൈസ പൈസക്ക ആയാലും ഒക്കെ ഒരു ബുദ്ധിമുട്ടായ കാരണം പിന്നെ മാറി പുറത്തേക്ക് റൂമെടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ തന്നെ ഒറ്റക്ക് കുക്ക് ചെയ്ത ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കിട്ട്
കുട്ടികളെ എല്ലാർക്കും അങ്ങനെ എടുത്തിട്ടുണ്ടവും
മൂന്നാൾക്കാരോരു റൂമിലും നിന്നിട്ട്
ആഹ് ആ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ താനേണ്ടാക്കും
ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കും രാവിലെ ആവുബോകിൻ അത് ഉണ്ടാക്കി വെക്കും എന്നിട്ട് കോളേജിൽ പോവും
എന്താ ഇണ്ടാക്കൽ
ഉണ്ടാക്കൽ മിക്ക രാവിലെ മിക്കിയതും ഈ ദോശ എ എന്ന് വെച്ച കഴിഞ്ഞാൽ ഈ ഗോതമ്പ് ദോശ രാഗി ദോശ ഉ ഉ ഉഴുന്ന് ദോശ അരിപ്പൊടി ദോശ പിന്നെ ചില ദിവസം ആ വെള്ളേപ്പം ഉണ്ടാക്കും ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കും നോമ്പിനായിരുന്നു ചപ്പാത്തിയും പത്തിരിയും നോമ്പിന് പിന്നെ ദോശക്കളി ഉണ്ടായിരുന്നില്ല എപ്പോഴും ചപ്പാത്തിയും പത്തിരിയും വെള്ളം ട്ടും അങ്ങനൊക്കെ നൂൽ പുട്ട് പുട്ടുണ്ടാക്കും അതൊക്കെ തന്നെ പുട്ടൊക്കെ കൊറവാ കാരണം പുട്ടുംകുറ്റി ഇവിടെ മറ്റേ ചെരട്ട പ്പുട്ടിന്റെ ചെറിയ പുട്ട് കുറ്റിയുള്ളൂ
ഇങ്ങൾ എത്ര പേരാപ്പോ
ഞങ്ങളെ റൂമില് മൂന്നാൾക്കാര്
ആ
മ്
അല്ല ഉച്ചയ്ക്കും ഫുഡൊക്കെ മ എന്താ ചെയ്യാ ഹോസ്റ്റലന്നെ കഴിക്കും ട്ടോ
അല്ല ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കി തന്നെ ചെയ്യാ ഉച്ചയ്ക്ക് രാവിലെ രാവിലെ തന്നെ ഉച്ചക്കത്തേക്കു ള്ളതും രാത്രീക്കേൽക്കുള്ളതൊക്കെ ആക്കി വക്കും വെച്ചാൽ ഉച്ചക്കായി ഇക്കണെ തന്നെ കുറച്ച് കൂടുതൽ വെച്ചിട്ട് രാത്രി പത് ത്തുമണി മുതല് നാലരവരെ അതിന്റെടക്ക് പന്ത്രണ്ടേ മുക്കാൽ മുതൽ ഒന്ന മുക്കാല് വരെ ലഞ്ച് ബ്രേക്ക് ണ്ടാവും അപ്പമ്മള് തൊട്ട്പ്രത്താ റൂമെടുത്തേക്ക്ണത് കോളേജിന്റെ
അപ്പം ആഹ് ഹോസ്റ്റല്ക്ക് വന്നിട്ട് കഴിച്ചിട്ട് പോ
തന്നെന്താ പറയാ ഇത് ആക്കി വെച്ചിട്ടുമുണ്ടാവും ഫുഡ് ആക്കി വെച്ചിട്ടാ പോവുക ഈ പറഞ്ഞ പോലെ ഇവിടെ വ്യാഴാഴ് ഏഹ് ഒരു മാർക്കറ്റ് പോല്ത്തൊരു പരിപാടി ണ്ട് എന്ന് വെച്ചഴിഞ്ഞാല് കൊറെ പച്ചക്കറിയൊക്കെ കൂടിട്ടേ ഏഹ് വിക്കാനുണ്ടാവും അപ്പോ അത്യാവശ്യം റേറ്റ് കൊറവാ ആഹ് കബാരറ്റീവിലി റേറ്റ് കുറവാന്നെ തോന്നണു പിന്നെ നല്ലതു ആരിക്കും പച്ചക്കറിക്കെ അപ്പാ അതൊക്കെ വേടിച്ചിട്ട് മിക് കൂടുതലും ഈ പച്ചക്കെ ഇവടെ പിന്നെ മ മീനൊന്നും അങ്ങനെ കിട്ടില്ല നാട്ടീന് വരുമ്പോ മീൻ കൊടുന്നിട്ടുള്ളതല്ലാതെ ഇരിക്കണ്ടെങ്കി അത് വെച്ചിട്ട് എന്തെങ്കിലും പൊരിക്ക കറി ഇണ്ടാക്കുക എന്തേലും കാട്ടുകാന്നല്ലാതെ ഏഹ് കൂടുതലും ഉപ്പേരി കറി ഇന്ന്
ചിക്കന് അങ്ങനോന്നും കയീട്ടുണ്ടാവില്ലല്ലോ
നാട്ടിലിണ്ട് പക്ഷെ ചിക്കനേ നമ്മളെ നാട്ടിലത്തെ പോലല്ല ഇവിടെ ഭയങ്കര കുഞ്ഞു കുഞ്ഞുതാക്കിയിട്ടും കൊറേ എല്ല് കഷണങ്ങളും സ്കിന്നൊടിക്കണേ ഇവിടെ സ ആ കറി മേടിക്കും നമ്മക്കെ സ്കിന്നു കളയാൻ കളയാൻ പറഞ്ഞിട്ട് നമ്മ ഇവിടെ ഹലാലായിട്ടുള്ള എറച്ചി അങ്ങനത്തെ മേടിയ്ക്കലാ പിന്നെ ഏഹ് എന്താ വച്ചാല് ചിക്കൻ ഞങ്ങളപ്പോ നാട്ടീന്ന് കൊണ്ടുവരും എന്നിട്ട് ഫ്രീസ് ചെയ്തിട്ട് വെയ്ക്കും അന്നിട്ട് ആവശ്യണ്ടചാലു എടുക്കും എടുക്കും അതുപോലെ ബീഫായാലും ആഹ് അങ്ങനത്തെ എറച്ചി മീനൊക്കെ ഞങ്ങള് നാട്ടീന്നു കൊണ്ടു വരലാ
ആഹ് അപ്പ എങ്ങനെ നാട്ടിക്കൊക്കെ അങ്ങനെ ലീവ് എങ്ങനെ ലീവ് കിട്ടുവോ
നാട്ടിക്ക് ഈ രണ്ടാം ശനി ഏഹ് ഞായറാഴ്ചക്കായി രണ്ടാം ശനി നാലാം ശനി നിക്ക് ക്ലാസ് ഉണ്ടാവില്ല അപ്പൊ ഏഹ് ആ സമയത്ത് അപ്പൊ നാട്ടി പോവും എല്ലാ രണ്ടാം ശനിയും നാലാം ശനിയും പോവും അതിന്റെ കൂടെ ചിലപ്പോ എക്സ്ട്രാ ഒരു ദിവസം ലീവ് എടുക്കും എന്തേലും ചെലപ്പോ ട്ടോ
ലീവ് കിട്ടുവോ അങ്ങനെ നിങ്ങക്ക് എന്തിനൊക്കെയാ അവിടെ ലീവ് ഉണ്ടാകു ക്രിസ്മസ് ഓണ അങ്ങനത്തേനൊക്കെ ലീവ് കിട്ടുവോ
ഓണത്തിന് പത്ത് ദിവസം അല്ലെങ്കിൽ ഒമ്പത് ദിവസേലും ക്രിസ്മസിനെ എനയ്ക്കിവിടെ ലീവിന് അങ്ങനെ പ്രശനില്ല
ആഹ് അവടെ പിന്നെ എന്തൊക്കെ ഇതിനൊക്കെ ലീവ് കൊടുക്കും പൊങ്കലിനൊക്കെ ലീവ് കൊടുക്കുവല്ലേ
അതുപോലെ പൂജ ഇവിടെ ഇവരെ എന്തെങ്കലും പൂജക്ക് പൂജക്ക്‌ ഇവിടെ അടുത്തുള്ള ഫെസ്റ്റിന് ആഹ് അതിനൊക്കെ ഇവർക്ക് അത്യാവശ ലീവ് കിട്ടും അപ്പൊ പിന്ന നമ്മള് അങ്ങോട്ട് പോവാ നമ്മള് കിട്ടണ ലീവിനൊക്കെ അമ്മള് നാട്ടി പോവും ലീവ് മൂന്ന് ദിവസം രണ്ട് ദിവസം ലീവ് ഉണ്ടോ നാട്ടി പോവും
ആഹ് അങ്ങനെയൊക്കെലേ
എന്നാ ആയിക്കോട്ടെ
ആഹ് ഓക്കെ ശരി മ്ഹ്